ഹലോ
ഹലോ.
ആഹ് എന്ത്ണ്ട് വിശേഷം.
നല്ല വിശേഷം.
ആഹ് ഞാൻ അന്നോടൊരു കാര്യം പറയാൻ ചോദിച്ചാൻ വാണ്ടി വിളിച്ചേനി. ഇജ്ജ് മൂവി കാണാൻ പോര്ണ്‌ണ്ടോ സ് സിനിമ കാണാന്
ആണോ എപ്പോഴാ പോവണ്ടേ മഴയൊക്കെ നോക്കിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ എങ്ങനെയ പോവണ്ടേ ന്നൊക്കെ.
ആഹ് നല്ല മഴയാണ് ല്ലേ ഇപ്പം പിന്നെ നമ്മക്ക് പിന്നെ മൂ സിനിമ കാണാൻ പോയാല് നമ്മള് പൊറത്ത്ക്ക് പോയാല് അതിന്റെ ഉള്ളിക്ക് കേറിയാ പിന്നെ രണ്ട് മണിക്കൂറ് മഴ പെയ്താലും കൊഴപ്പല്ല.
ആഹ് നമുക്ക് നോക്കാ എങ്ങനെയാണ് ഇപ്പൊ കുട്ടിയളൊക്കെ ഒരിതാക്കണ്ടേ എന്നിട്ട് വേണം എനിക്ക് എറങ്ങാണ്. എറങ്ങണെങ്കി
ആഹ് കുട്ടിയേളെ കൊണ്ടോ വാൻ പറ്റൂല. കുട്ടിയേളെ കൊട്ന്നാ എന്താറിയോ ഓലൊച്ചിം ബിളിം ഇണ്ടാക്കിയാണ്ട് നമ്മളിം കാണാനയിക്കൂല. അ പ്പർത്തിര്ക്ക്ണോലിം കാണാനയ്ക്കൂല. ഏത് മൂവി കാണാനാപ്പ പോവ നമ്മള്.
എനിക്കും മൂവീടെ പേരൊന്നും അറിയില്ല.
ആഹ് ഞാന് ഇപ്പൊ പുതിയതായിട്ടുള്ളത് ബാലനൊ ബാലൻ കാണാൻ പോണോ മ മറ്റേ ദൃശ്യം ത്രീ ഞാൻ കാണാൻ പോയിന്. അത് രസല്ല ബാലന് ചെറിയെ ഒരു കുട്ടിയാ ചെറിയൊരു അറിയാത്തൊരു കുട്ടിയാ അഭിനയി സിനിമയാണെന്നൊക്കെ പറയുന്ന കേട്ട് ഞാനും കാണാൻ പോയിറ്റില്ലാ. കേട്ടറിവാണ് ഞമ്മക്ക് ഏഹ് ഫ്രണ്ട്സാളെ എൽ ആഹ് ചങ്ങായിച്ചിയാളെ എല്ലാരും പാടെ കൂട്ടിയാണ് പോകാ രസല്ലേ ഇനിപ്പോ സിനിമ കാണാൻ പറ്റൂലെങ്കിലും വർ ത്താനൊക്കെ പറഞ്ഞ് രസായിക്കാണ്ട് പൊറത്ത്ന്ന് നമ്മക്ക് സാധനങ്ങള് മെല്ലെ ബാഗിക്ക് വാങ്ങിയാണ്ട് ആഹ്
ക്കെ വാങ്ങിച്ചിട്ടൊക്കെ വരാല്ലേ ആഹ്
ആഹ് അല്ലാതെ അതിന്റെ ഉളളിന്ന് സാധനം വാങ്ങാൻ നിന്നാ നമ്മളെ പോക്കറ്റ് കാലിയാവും
ഉം ഞാൻ ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് ഒന്നും കണ്ടിട്ടില്ലാ എന്നാലും നമ്മക്ക് നോക്കാം
ആഹ് ഇജ്ജ് ഇതുവരായിട്ട് തിയേറ്ററിൽ പോയിട്ടില്ലല്ലോ ല്ലെ
അൻക്കിഷ്ട്ടല്ലേനി അന്നെന്നാള് ഒക്കെ വിളിച്ചപ്പളും ഇജ്ജ് പോരണില്ലാ പോരണില്ലാ അതെന്താ ഇജ്ജ് പോരണില്ലാന്ന് പറയുന്നെ
പറഞ്ഞാലും നമ്മളെ ഒന്നും വിടൂലാ പിന്നെ എനിക്ക് താല്പര്യം ഇല്ല തിയേറ്ററിൽ പോയി കാണാനൊന്നും പിന്നെ അങ്ങനെയൊക്കെ ഒഴിഞ്ഞ് മാറണതാണ് പിന്നെ നിങ്ങളൊക്കെ വിളിക്കുമ്പോ പിന്നെ എങ്ങനെ എനിക്കിഷ്ട്ടല്ലാ വരാൻ പറ്റില്ലാന്നൊക്കെ എങ്ങനെയാ പറയാ
ആഹ് ന്നാ അനക്ക് ഫോണിലാ ഇഷ്ട്ടം കാണണത്
ആഹ് നമ് നമ്മടെ ഇഷ്ട്ടത്തിന് നമ്മക്ക് എവിടെ വെച്ചിട്ട് പോകാം ഇല്ലെങ്കി കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം മറ്റേതാകുമ്പോ ഒരേ ഇരുത്തത്തിലിങ്ങനെ കണ്ണെടുക്കാതെ നോക്കി ഇരിക്കണ്ടെ
അത് ശരിയാ അത് ശരിയാ
അങ്ങനയൊക്കെ നമ്മക്ക് എന്തേലും തെരക്കൊക്കെ വരുമ്പോ പെട്ടെന്ന് ഫോണവിടെ വെക്കേം ചെയ്യാ ടി
റ്റിയറ്ററിൽ പോരാൻ പിന്നെ പറ്റൂലാന്നുണ്ടെങ്കില് നമ്മക്ക് എന്നാ വെറുതെ പൊറത്ത് ഒരു ഏഹ് കൂൾ ബാറിലോ കഫേലൊക്കെ കൂടാ
ആഹ് അങ്ങനയൊക്കെ നോക്കാം
അങ്ങനെ ചായേം ഇപ്പ നല്ല രസ് ല്ലേ വൈന്നേരം മയയും ചായ അത് നല്ലൊരു ഇതാണല്ലോ
അപ്പ എങ്ങനെയാ പോണെ ഇപ്പൊ പ്രിയദർശിണ്ടല്ലോ നമ്മക്ക് ഫ്രീ ആയി ട്ട് പോയിട്ട് വരാം വെറുതെ എണ്ണ എണ്ണ അടിക്കണ്ടാ
അതന്നെ ആ പൈസ നമ്മക്ക് ലാഭിച്ചാ ആ പൈസക്ക് ചായ കുടിച്ചുമ്പ രണ്ടു കടി കൂടുതല് വാങ്ങാ
ഞാനും വേണെങ്കി എക്സ്ട്രാ ഒന്നു തരാ ഉം ഞാനും വേണെങ്കി എക്സ്ട്രാ ഒന്ന് തരാന്ന്
ആഹ് ആഹ് കടി പിന്നെ നമ്മക്ക് എത്ര കിട്ടിയാലും തെകയൂലാ
ചായ കുടിക്കുന്ന ആളാണോ നന്നായിട്ട്
ആഹ് ചായ ഉം ഉം കട്ടൻ ചായ കുടിക്കൂലാ പാൽ ചായ കുടിക്കും കട്ടൻ കാപ്പി കുടിക്കും
നല്ല കാപ്പി വെരാ ഇല്ലേൽ നമ്മക്ക് കാപ്പിച്ചിനോ കുടിക്കാൻ പോവാ എന്താലും എറങ്ങല്ലേ കാപ്പിച്ചിനോ കാപ്പിച്ചിനോ കുടിക്കാൻ
ച്ചിണ്ടാക്കാ പ്പിച്ചീനാ ആഹ് കാപ്പിച്ചീന കുടിച്ചോ
ഇല്ല ഞാൻ കുടിച്ചിട്ടൊന്നൂല്ല ആഹ് വീട്ടിലിങ്ങനെ എന്തേലും ഒക്കെ പൊടി വെച്ചിട്ട് ഇങ്ങനെ ഇണ്ടാക്കുന്നല്ലാതെ
ആഹ് ആ കാപ്പിച്ചീനോ അങ്ങനെ പറയാൻ മാത്രം ടേസ്റ്റ് ഒന്നുല്ലാ അങ്ങനെ രസം മൊന്നുമില്ല കാരണം ആഹ് ഒരു കയ്പ്പ ഒക്കെ നല്ല പൈസയും കൊടുക്കണം എന്നാ അതിനും മാത്രം രസം ഒന്നും പറയാനില്ല കാപ്പിച്ചിനക്ക്
പൊക്കെല്ല ഇതിനെരു പൊടി കിട്ടും അത് വാങ്ങിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുണ്ടാക്കാം
ആഹ് മറ്റേ കുപ്പിയിലൊക്കെയിട്ട് കുലുക്കി കുലുക്കി കുലുക്കി കുലുക്കി ആ പത ഉണ്ടാക്കി അങ്ങനെല്ലേ ആ കുപ്പിക്ക് ആ പൊടിയിടുക എന്നിട്ട് കുറച്ച് ചൂടു വെള്ളം പാറുക എന്നിട്ട് നല്ലോണം കുലുക്കാ അങ്ങനെയല്ലേ ഉണ്ടാക്കല് ഹലോ ഹലോ ഹലോ എന്താ കേൾക്കാത്തെ ഹലോ ഹലോ